ഹലോ ആ ആഹ പറഞ്ഞോളോ സുഖണോ വേറെ മഴല്ല ആഹ് സുഖം സുഖം മഴയുണ്ടോ
ഇല്ലല്ല അലകല്ല
ആ ഇന്നും ഇപ്പം വെയില്ല അല്ല കുറച്ച് മുന്നേപ്പോം ചെയ്തായിരുന്നു കേട്ടോ ചെറുതായിട്ടൊന്ന് പെയ്ത് ചാറി അങ്ങ് പോയി
ആഹ്
അപ്പൊ പിന്നെ നല്ല വെയില് ആ ഉ പിന്നെ ഫുഡൊക്കെ ആയ ഫുൊ ക ആ കഴിച്ച കഴിച്ചു രാ
രാത്രിക്ക് രാവിലെ തന്നെ ഉണ്ടാക്കും ഉണ്ടാക്കിയ തന്നെ ഉണ്ടാവും ഹലോ
ഹലോ ഹലോ ഉച്ചക്കത്തെ ഫുഡ് തന്നെ ഉണ്ടാവല്ലേ രാത്രിയില് ഉ അപ്പൊ പിന്നെ കുഴപ്പില്ല വീട്ടില് പിന്നെ പ്രായമുള്ള ആൾ ക്കാണ്ടെങ്കില് രാത്രിയിലേക്ക് ചപ്പാത്തി അങ്ങനെ എന്തെങ്കിലും ഉണ്ടാക്കേണ്ടി വരുവേ ഏയ് വേണ്ട വേണ്ട ഇവിടെ ഉമ്മ മാത്രള്ള ഉമ്മ പിന്നെ കുഴപ്പില്ല ഷുഗർല്ല അതൊണ്ട് പിന്നെ അ എല്ലാം ചോറ് തന്നെ കഴിക്ക ആഹ് കഴിക്കും രാവിലെ തന്നെ വെക്കല ആ ചില ആ രാവിലെ തന്നെ വെക്കൂ ഇനി ഉച്ച ആ ആ് ഇല്ലെങ്കില് ഉച്ചക്ക് ഞാനും ഉമ്മ മാത്രേ ഉണ്ടാവു
ആഹ ആ
ആ ബോ ഉച്ചയ്ക്ക് ഞങ്ങൾക്ക് ൺ ചോറ ഉണ്ടെങ്കിൽ രാത്രിക്ക് പിന്നെ വേറെ കുറച്ച് അരിയിട്ടുണ്ടാക്കും എന്നാ പിന്നെ രാത്രിൽ ചൂടോടെ കഴിക്കാലോ ഉം ഉം ഉം പിന്ന രാവിലെ ഉണ്ടാക്കുമ്പോതിന് രാത്രി ആവുമ്പ തണുക്കൂലെ രാവിലെ ഉണ്ടാക്കി വെച്ച അവന് രാത്രിയാകുമ്പോഴേക്ക് തണുത്ത് ഒരുമാതിരി കഴിക്കാനും സ് ണ്ടാവില്ല അഹ് രാത്രിയില് ചു‌ടോടെ ആണെങ്കില് നല്ല സ് സുഖാ അഹ് കഴിക്കാനേ ഉം ഉം വേറെ എന്താ ഉം മഴയൊന്നുല്ല സുഖം തന്നെ പണികളെല്ലാം കഴിഞ്ഞോ ആഹ് കഴിഞ്ഞു ഉം ഉം വേറെ കുട്ട്യേള് ഇന്ന് സ്കൂളില്ലല്ലല്ലേ ന്നാ ന്ന് സ്കൂൾല്ല ന്ന് ലീവാണ് ആഹ് ഒരാള് ഉറങ്ങാണ് ഉം ഒർക്ക്യതാ ഉറങ്ങാൻ ആവൂല്ല കളിച്ചു നടക്ക വെയിലും കൊണ്ട് ആ അതെ അതെ ലീവൊള്ള ദിവസം പിന്നെ അങ്ങനെ തന്നെ ആഹ് ഉം പിടിച്ചു ഉറക്കിയെന് അത് ഉറങ്ങി ഏ ഉം കെടത്തിയ മതി കെടന്നാ മതി അപ്പത്തിനും ഉറങ്ങും അയിനാവൂല്ല ഇപ്പം പകലൊറങ്ങിയാ പിന്നെ രാത്രി ഒറങ്ങോ ആ രാത്രി ഒറങ്ങും അതുകൊണ്ട് പിന്നെ കൊ പ്പവില്ല ചെല കുട്ടികളുണ്ട് പകലൊറങ്ങിയാലേ പിന്നെ രാത്രിയിലൊറങ്ങാൻ ഒരുപാട് ലേറ്റാ അപ്പൊ നമ്മള് കൂടി ബുദ്ധിമുട്ടാകും രാത്രിയില് കണ്ണും തുറന്നിങ്ങനെ കിടന്നാൽ അ ആഹ് നമ്മക്ക് ബുദ്ധിമുട്ടല്ലെ അതുപിന്നെ ഉച്ചക്ക് ഞാനൊക്കെ മാക്സിമം മോന് ചെറുതായന്ന് ഇപ്പോ ഒർങ്ങൂല്ല ഇപ്പ വലുതായി പോയി മോന് ചെറുത് ആ മോന് ചെറുതായന്ന് മാക്സിമം ഞാൻ ഓ ഉച്ചക്ക് ഉച്ചക്കക്ക് ഒറക്കിയിട്ടില്ലെങ്കില് വൈ വൈകീട്ടൊരു രാത്രിയൊക്കെ ആവു ഒരു എട്ട് മണിയൊക്കെ ആവുമ്പോ വെ ക്ഷണം കഴിച്ചങ്ങ് കടന്നുറങ്ങും ആ ആ അപ്പൊ നമ്മക്ക് നല്ല സുഖാണ്ണേ രാത്രിയില് എട്ട് മണിക്കൊക്കെ ഉറങ്ങിയാ പിന്നെ ആ നമ്മക്ക് നമ്മളെ പണി ചെയ്യാ ആ ഇത് ഇപ്പ ഒറങ്ങിയാലും രാത്രി എട്ട് മണി ആവുമ്പോത്തേനും ഒറങ്ങും ആണല്ലേ ആഹ് ഉം കൊഴപ്പല്ല ഉം
ആരെ
ആരാ സൗണ്ട്ണ്ടാക്ക്ണെ അത് ഒരു പക്ഷിയുണ്ട് ഒരു ഏ തത്തെന്നെപോ തത്തനെ പോലള്ളൊരു പക്ഷി
ആ സംസാരിക്കോ
ആഹ് സംസാരിക്കും അതെന്ത് പറ്ഞ്ഞാലും അങ്ങനെ തിരിച്ചങ്ങ്ട് പറയും ആ തിരിച്ചു പറയുലെ ആ എന്ന വിളിക്കാ ഏ എഹെ അത് ഇപ്പാന്നെ ഉപ്പച്ചി ഉപ്പച്ചിയെന്നു വിളിക്കുന്നത് കേട്ടിട്ട് അത് പഠിച്ചു വെച്ചനെ ആ അതെ ആരെം പോവാനെറങ്ങിയാല് മുറ്റത്തറങ്ങിയാല് റ്റാറ്റ റ്റാറ്റ തരും ഉം റ്റാറ്റ തരും ഉം ഇന്നെ അപ്പു അ അപ്പൂന്നാ പേര് അപ്പം ഞങ്ങളിങ്ങനെ അപ്പൂ അപ്പൂന്ന് വിളിച്ചിട്ട് അത് തിരിച്ചു ച്ചങ്ങട്ട് അപ്പൂ ആ അപ്പൂന്ന് വിളിക്കും തത്ത അല്ല വേറെന്തോതിന്റെ പേ ത്‌ വേറെന്തോന്ന് പറഞ്ഞു ഹസ്ബന്റ് ഇന്നോട് മറന്നോയി എന്തോ വെലള്ള തത്തേന്നേക്കാട്ടിലും വെ ലള്ള ഒര് എന്തൊരു കിളിയാ ആ മറ്റെ ആ അത് വേറൊരു കളറ് ആ കളർന്ന് പറഞ്ഞാ പച്ചയ്ണ്ട് ഓറഞ്ച്ണ്ട് നീലണ്ട് ആ സംസാരിക്കും ഒരുപാട് കളർ നല്ല ഭംഗിയുള്ള ഒരു കിളിയാ ഏ കളർ മിക്സെയ്തിട്ടുള്ള ഇവിടൊക്കെ പോവുമ്പോ എവിടെങ്കിലും ഒക്കെ പോവുമ്പോ പാർക്കിലൊ കാണല്ണ്ടല്ലൊ ആ ആ ആ അറിയില്ല ഞാനി ഇവിടന്നാപ്പൊ കണ്ടെ
ആഹ്
അത് മറ്റേ എ നമ്മൾ കുറേ വട്ടം ഇങ്ങനെ ഒരു കാര്യം ഇങ്ങനെ പറഞ്ഞാല് അതി തിരിച്ച ഇങ്ങനെ പടിച്ച് പഠിച്ചു വെക്കും പറയാനേ എന്നിട്ട് തിരിച് ഇങ്ങട് പറ നല്ല രസാ കളിക്കു കഴിക്കാനന്താ കൊടുക്കാ പഴം കൊടു ആ ഫ്രൂട്ട്സ് മാത്രെ കഴിക്കൂ പഴം കഴിക്കു ആപ്പിള് കഴിക്കു ക്കു മാങ്ങ ആ ആ ഇപ്പോ മാങ്ങേടെ സീസ ത്തന ആയപ്പം നറ്ച്ചും മുറ്റം നറ്ച്ചും മാങ്ങ വീണ് കെടക്കേയിരുന്നു അപ്പൊ നല്ല സുഖ രാവിലെ മുറ്റത്തുന്ന് പെറുക്കി ചെത്തി അതങ്ങ് കൂട്ടിൽ വെച്ച് ച്ചൊടുത്താ മതി വെച്ചൊട്ത്താ മതില്ലെ ഉം ദെവസം മൂന്ന് മാങ്ങയൊക്കെ കഴി
ആഹ ഉ
നല്ല തീറ്റിയ പക്ഷെ ഇപ്പ മാങ്ങയുടെ സീസൺ കഴിഞ്ഞപ്പേ
ആഹആ
ഇപ്പോൾ ഒന്നും കൊടുക്കാൻ ആപ്പിളൊക്കെ വാങ്ങി കൊടുക്കണോ ആപ്പിള്നാണേല് നല്ല വെലയല്ലേ ഉം വേറൊന്നും കഴിക്കൂല ചോറ് പച്ചക്കറിയൊന്നും കഴിക്കൂല ഫ്രൂട്ട്സ് മാത്രം മക്കളെവിടെന്നിട്ട് കുട്ടിയള് ഒരു മോനുണ്ട് ഏ ഇവിടെണ്ട് കളിക്കാൻ പോയതാണ് അങ്ങനൊക്കെ ആ മ് ഇന്നിപ്പോ ലീവ് ആണല്ലോ എത്രേല്ലാന്നാ പറ്ഞ്ഞെ അവന് സെവൻത്തിലാ
ആഹ് ആഹ് ഇംഗ്ലീഷ്
ഉം ഇംഗ്ലീഷ് മീഡിയത്തിൽ ആ ആ ഇംഗ്ലീഷ് മീഡിയത്തില് അത ഒന്ന് മറ്റേ എന്താ ഉം പോയിട്ടുണ്ടായിരുന്നു അപ്പൊ എന്തോര അസു കണ്ണിന് എന്താ എന്തട്ട് എട്ടുകാലി എന്തോ കടിച്ചതാന്ന് തോന്നുന്നു രാത്രിയിലൊ റങ്ങുമ്പേ എന്തൊ ചൊറച്ചില്ലായിട്ട് സ്കൂളിന്ന് വിളിച്ചിട്ട് കൂട്ടികൊണ്ടുവന്നു ആ ആ ഇന്നുണ്ടായിരുന്നു അല്ലെ ആ ഇന്നുണ്ടായിരുന്നു ആ സി മറ്റേ സി ബി എ സി ഉണ്ടാകുല്ലോ
ആഹ ആഹ
ഉം വേറെന്ത കുട്ടികൾ ല്ലെ അവിടെ ആ ഇവിടുണ്ട് കളിക്കാൻ ചെറിയ കുട്ടികളാ അല്ല ഒരാളൊറങ്ങാണ് അതാ സം ഒന്നാം ക്ലാസിലാണ് ആ അ ചെറുതൊന്നില വലുത് മൂന്നില ആഹ് ആഹ് ഉം വേറെന്തൊക്കെയ വിശേഷം വീട്ടില് ആ ആരുവില്ലേ ഉമ്മ ല്ലെ ഉമ്മെ അമ്മേ ആരാ ഇല്ല ഞങ്ങളെന്നെ ഒള്ളൂ ആഹ് ആഹ് അതെന്നെ ആഹ് ഹ ഹാ ഞങ്ങളെന്നെ ഒള്ളൂ ആഹ് ഹസ്ബെന്റ് ഇല്ലേ ഹസ്ബെന്റ് ഗെൾഫി ലാണ്. ആഹ് ആഹ് ഓക്കെ ഓക്കെ മൻസിലായി ഹസ്ബെന്റ് ഗെൾഫിലാണ്. ആഹ് ആഹ് അതോണ്ട് പിന്നെ നമ്മളെ സ്വന്ത ഇഷ്ടത്തിന് നിക്കാലോല്ലേ ആഹ് അതെന്നെ എന്നും ഭക്ഷണൊക്കെ അത് മതില്ലേ ഭഷണം അത് മതി. ഇന്നലെ ഇന്ന് എന്തെ സ്പെഷൽ ഫുഡ്‌ എന്താണ്? പെഷ്യല് ഏയ് ഉം സ്പെഷ്യലൊന്നുല്ല ഇഹ് ഇഹ് മീൻകറിന്നെ അല്ലാതെ ഇന്നലെ ഇണ്ടാക്കിണ്ടാവുല്ലേ. ഇന്നലെ ആഹ് ഇന്നലെ നോമ്പല്ലേ നോ മൊഹറം ആഹ് നോമ്പ് ല്ലേ മ് ഇന്നലെ മറ്റേ ആം എന്താ മറ്റേ നമ്മളെ കലത്തപ്പല്ലേ
ആഹ് ആഹ്
കലത്തപ്പ ആ കലത്തപ്പം ഇണ്ടാക്കി ഞങ്ങള് അപ്പൊ തൊട്ടട്ത്ത്ന്ന് വീടിന്റെ ഉപ്പാന്റെ അനിയന്റെ വീട്ണ്ടേ തൊട്ടട്ത്ത് രണ്ടെണ്ണം. അവിട്ന്ന് ഒരു വീട്ടിന്ന് പഴംപ്പൊരി ഒരു വീട്ട്ന്ന് ബോണ്ട അയ് ലോഡ് കൊണ്ടത്തന്നു. മ് അതെന്നെ അതെന്നെ കഴിച്ച് വയറ് നെർഞ്ഞു. പിന്നെ വേറൊന്നും പത്തിരി ഒന്നും കഴിക്കണ്ടി ആവശ്യല്ല. ആഹ് അതൊക്കെ ഓയിലിയാണ് കഴിക്കാൻ ആ അതെ കുക്കറില്
ഉം
ഉം നല്ല ശർക്കര തിളുപ്പിച് വലഴ് മാ ആ ആ് ആ് അതെ അതെ അതെ മാവ് കലക്കി വെച്ചതിലേക്ക് ശർക്കര ചൂടോടെ ഒഴിക്കുക അത് ചൂടോടെ ഒഴിക്കണംന്ന് തോന്നുന്നു ഉം എന്നിട്ട് കുക്കർ പൻിൻ്റെ മേലെ വിക്കറ് സ്റ്റീലിൻ്റെ ആണെങ്കിൽ പാൻ വെക്കണം അലൂമിനിയം ആണെങ്കിൽ പാന് വെക്കണില്ല ചെറിയ ച ചെറിയ ചൂടില് ആ വിസിലൂരിങ്ങനെ ഗ്യാസ് തല്ലേ ഉ ആ ഉമ്മണ് ഉണ്ടാക്കിയതല്ല ഞാൻ കൂടി കൊൊടുത്തിട്ടേള്ളൂ
ആഹ
ആ ആ ഉണ്ടാക്കല ഉമ്മ ലെആ ഉണ്ടാക്കൽ ഉമ്മ അങ്ങനത്തെ ഐറ്റംസ് ഒന്നും ഉണ്ടാക്ക എ അറില്ല ആ അതൊക്കെ നോക്കി നന്നവാ ഞാൻ പിന്നെ മടിയ ഉണ്ടാക്ക ആ അതെ അതെ ഒരു വെട്ടം നമ്മൾ നന്നായിട്ടില്ലെങ്കിൽ പിന്നെ നമുക്ക് ചടച്ചു പോവും പിന്നെ ഇണ്ടാക്കാൻ തോന്നൂല ഞാാന അതുപോലെ പണ്ട് മറ്റ മറ്റേ നമ്മ കേക്ക്ല്ലേ ഒരു ഒടൽ കേക്ക് ഉണ്ട ന്ന ഇത് ഇതായിരുന്നു സീസൺ ആയിരുന്നു എല്ലാരും എല്ലാ വീട്ടിലും മറ്റേ കേക്ക് ആ അതതെ കേക്ക് ഉണ്ടാക്കുന്ന ഒരു സീ വന്നായിരുന്നു അച് വാങ്ങി കൊണ്ടുവന്നിട്ട് ബേക്കിംഗ സഡ പൗഡർ വിപ്പിംഗ് ക്രീം ഇതൊക്കെ ആ സസ ഞൻ കേക്ക് ഉണ്ടാക്കരുന്നു ഒന്ന് രണ്ടെണ്ണം ഒക്കെ ഉണ്ടാക്കിഈ കുട്ടിക്ക് കൊടുക്കും പിന്നെ എപ്പോ ഇരിക്ക ഉണ്ടാക്കിയപ്പോ മ്മ് വീർക്കാതോ ഇങ്ങനെ പൊങ്ങാതോ വന്ന്
ഒന്നല്ല ആഹ
ഉ ചോക്ലേറ്റ് കേക്കോ അങ്ങനെ എന്തോന്നണ്ടാക്കിയ പിന്നെ അങ്ങ് ചടച്ചു പോോയി ആ ഉ പിന്നെ അതിന്റെ മ പിന്നമ്മ പിണ്ടാക്കോ ആ ആന്നായി ങ്കിൽ പിന്നെരു മടുപ്പാണ് പിന്നെണ്ടാക്കാന് ആ ആ ഉ ഉ പിന്നെ മധുരഅങ്ങനെ ഞൻാക്കി നോ ആ നല്ല പണിയണത് പണിന്ന് വെച്ചാൽ ഉണ്ടാക്കുന്ന പണിയല്ല ഉണ്ടാക്കി കഴിഞ്ഞാൽ നമുക്ക് പണിയാണ് നന്നാക്കാന വൃത്തിയാക്കാന ഉ ആആ വൃത്തിയാക്കനെ അടുക്കള ഫുൾ നാശാവും
ആഹ
അതുകൊണ്ടൊരു മടിയ ഉണ്ടാക്കാന് മറ്റേ വിപ്പിംഗ് ക്രീം ഉണ്ടാക്കണ്ടേ ആ അതുംണ്ടാക്കണോ പൊടി ചേർത്ത് അതിങ്ങനെ ഇങ്ങനെ മിക്സ് ചെയ്ത് ചേർക്കുന്ന ഒരു അതിന്റെ മെഷീന്റെ പേര്ന്തായിരുന്നു അ ഒക്കെ വാങ്ങി വെച്ചിട്ടുണ്ട് പക്ഷെ ഓ യൂസ് ചെയ്തി കുറച്ചെന്തോ യൂസ് ചെയ്തിട്ട ആ ഓൺലൈന് ആയിട്ട് വാങ്ങിയ അതൊക്കെ വാങ്ങി വെച്ചിട്ടുണ്ട് പക്ഷേ കാര്യമില്ലാന്ന് മാത്രം
ആ
വേറെന്തെങ്കിലും ഇങ്ങനെ വേറെന്തെങ്കിലും ഉണ്ട ക്കാൻ മിസ്ച്ചയണ്ട ആവിശ്യം വന്നാൽ നന്നായിട്ട് മിക്സ്‌ചെയ്താൽ നാ നന്നായിട്ട് പൊങ്ങി പോരന്ന് പറയുന്ന കേട്ടിട്ടുണ്ട് നമ്മ മാവ ഉ അതിനൊക്കെ യൂസ് ചെയ്യും
ആ വെ
ആതക്കലേ ഉ ഉ അതെ
ഉ ഞാൻ വാങ്ങണം കരുതും മീശോൽ ഇങ്ങനെ കാണല്ല
നോ ആഹ അതെതെ ആ അതെ അതൊക്കെ നമ്മള് വീടിന്റെ തൊട്ടടുുണ്ടെങ്കിൽ അവി അങ്ങനൊക്കെ ചെയുന്ന സാധനങ്ങളല്ലേ ആ അതെ അത് അല്ലെങ്കിൽ പിന്നെ സ്ഥിരമായിട്ട് കുട്ടികൾ ഉണ്ടാക്കി കൊടുക്കുന്ന ആളാണ് അ വ ഉ അ വ എന്തൊക്കെയോ സാധനമുണ്ടല്ലോ നമ്മ കേൾക്കുമ ഇങ്ങ ഡിസേർ ചെയ്യുന്ന കവർ പിങ്ക്രീം നിറച്ച വച്ചിട്ട് നമ്മൾ ഇങ്ങനെ വരച്ച കൊടുക്കൂല്ലേ ആ ആഹ അതെ അതെ ശരിയെന്നാ പിന്നെ വിളിക്ക